ഹലോ ആഹ് കേക്കാ ഇപ്പൊ കേക്കാ
ആഹ് ഇവിടെയും കേക്കാം
ആ ആ മഴണ്ടോ ഇപ്പോ
ഇപ്പൊ മഴ പെയ്യുന്നില്ല ചെറ്തായിട്ട് വെയിലുണ്ട്
അതെയോ ആ മഴ പെയ്യുമ്പോഴത്തിനു ഒറ്റ വ രവാ അല്ലെ
ആണാണ് എരച്ചോണ്ടോരു വരക്ക അപ്പോഴത്തായിരിക്കും തുണി പെറക്കണം പിന്നെ മിറ്റത്ത് വെച്ചേക്കുന്ന വെറക്കൊക്കെണ്ടെങ്കി അത് പെറക്കണം പാത്രം പെറക്കണം
ആ പത്രം വെയിലത്ത് വെച്ചാണോ ഒണക്ക്ണേ
ആണാണ് കൊറച്ചു നേരം ഒണക്കും എന്ന് വെച്ചാ പ്ലെയ്റ്റൊന്നു അല്ലാ നമ്മ ടെ ചോറ് വെക്കുന്നതും
ആ വല്യ കലങ്ങളൊക്കെ ആ ആ ഞങ്ങളിപ്പോ അങ്ങനെ വെക്കൂലേ എടക്ക് ഇവിടെ അഇവിടുത്തെ അമ്മച്ചിയൊക്കെ പറയും വെയിലത്ത് വെക്കണം പാത്രങ്ങളൊക്കെന്ന് പറയേ ഇത് വെച്ചാ മെനക്കെട്ട പണിയാ ആ പിന്നെയി പൊറകെ അയിന്റെ പുറകെ ഇങ്ങനെ നടക്കണം പിന്നെ ഈ കാക്ക അപ്പീട്ട് വെക്കും
ആഹ് അതാ
ആ അങ്ങനെ ആയോണ്ട് ഈ പുറവശത്തൊരു എനിക്കൊരു കാക്കയുണ്ടേ നേ ആഹ് നേരം വെള്ക്ക്ണേ ഇവിടെ വന്നിര്ന്ന് തല എന്റെ തലവട്ടം കാണാനോക്കി കരഞ്ഞോ ണ്ടിരിക്കും
ആണോ അപ്പൊ ഫു ഭക്ഷണം കൊടുക്കൊയിന്
അന്നേരം ഞ സ്ഥിരവായിട്ട് വരും അങ്ങോടോ ഇങ്ങോടോ മാറുമ്പത്തേക്ക് ഇത് വാഷ് ബൈസിന്റെ അവിടെ നിക്ക്മ്പോഴത്തേക്കും അവിടെ നിക്കും ഇപ്പറത്തേക്ക് മാറി കഴിഞ്ഞാ ഇത് ഇപ്പത്തേക്ക് മാ റി നിക്കും ഇത് തന്നെ പരിപാടിതിന് അന്നിട്ട് ഞാന് എന്നിട്ട് ഏ എന്തെങ്കിലും ഇട്ട് കൊട്ക്കും കൊറച്ച്നേരത്തേക്ക് പോവും ചോറ് പിന്നെ എന്തെങ്കിലും മീനോ ഇറച്ചിയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും അങ്ങനെ ഇതിങ്ങനെ കരഞ്ഞൊണ്ടിരിക്കും
എപ്പഴും കരയും
ഇട്ട് കൊടുത്ത് ഇച്ചേരം കഴ് രാവിലെ ഏ വന്നിരിക്കും അത് ഇട്ട് കൊടുത്ത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും അതങ്ങ് പോവും പി റ്റേന്ന് കഴിഞ്ഞ്ട്ട് പിന്നെ പിന്നെ എട പിന്നെ എട ക്കേല്ലാം ഇങ്ങനെ വരും പിന്നെ ഈ എന്തെങ്കിലുക്കെ കൊണ്ടോന്ന് കഴിയുമ്പോഴത്തേക്ക് എറ ചി ക്കനൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും കാക്കമ്മേ ന്നും പറഞ്ഞുവിളി. വിളി ക്കിമ്പയ്‌
വിളിക്കുമ്പോഴ വരും.
ക്മ്പ വരും. ആ ആഹ് അത് തന്നെ ഇങ്ങനെ വന്ന കൂഡെക്കണേ എന്താനവോ ഇടക്കോരെണ്ണംകൂടെ കാണാം. രണ്ടെണ്ണം വരും. പോയി കൂടുതൽ ആ ഒരു ആഹ
കുട്ടികളൊന്നും അങ്ങനെ വിളിക്കുമ്പം. ഇപ്പൊ അങ്ങനെന്നുമ ഇല്ല ഈ നായ്ക്കുട്ടി കളോക്കെ നമ്മള് വളർത്തുന്നതല്ലേ നമ്മള അയിനെ വിളിക്കുമ്പോ നമ്മുടെ അടുത്തേ ക്ക വരുന്നതും വാലാട്ടുന്നതും അതൊക്കെ. അതൊക്കെ കേട്ടിട്ടുണ്ട്.
ആഹ് ഇതങ്ങിന വിളിക്ക്‌ അതെല്ലേ. വിളിക്കുന്നതേ ഇതിങ്ങനെ പറന്ന് വന്നേകും. എന്ന് ട്ട് തീറ്റിയിട്ട് കൊടുക്കും.
ഞങ്ങടെ ഇവിടെക്കന്ന് വെച്ചാ പുൊറത്തോ തൊറങ്ങിയാലേ പൂച്ച വരുന്നെ.
ആഹ ആഹ പൂച ചെണ്ട് ആ പൂച്ച ഉണ്ട്. പക്ഷെ നമ്മുടെ പൂച്ചൊന്നുംല്ല.
ആഹ അതന്നെ നമ്മള് അയി നെ വളർത്തുന്നന്നും ആയിരിക്ക ത്രീ പരിസരത്ത് തന്നെ കൊറേ പൂച്ചകൾ കാണും.
ആഹ ആഹ ആഹ
ആ എല്ലാ വീട്ടിലും കേർന്ന് അപ്പം. അപ്പം എന്ന് വച്ചാവീടിന്റെ അകത്ത് കെറത്തില്ല. നമ്മള് മീൻ വെട്ടോ നമ്മൾ കഴി ച്ചിട്ട് പുറത്ത്ഇറങ്ങു വോ എന്തെങ്കിലും പാത്രം കഴികുന്ന സൗണ്ട് ഒക്കെ കേക്കുമ്പോഴത്തേനും ഓടി വരും.
ആ അതെല്ലേ?
ആ ഈ പ്രത്യേകിച്ച് മീൻ വെട്ടുമ്പോഴാ അതിന് ഏറ്റവും കൂടുതൽ വരുന്നെ ഈ മീൻ.
ആ ആഹൊ പൂച്ചക്ക് മീൻന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര. ഇതാണല്ലോ എവിടെ അയലക്കത്തെ പൂചകൾ ഇങ്ങനെ മീൻവെട്ടുമ്പ ഴത്തക്കെ ഓടി വന്ന് ഇങ്ങോട്ട
ആ അത് നമ്മള് മീൻ വേട്ടാൻ വേണ്ടിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിട്ട് പാത്രം എടുത്ത് വെള്ളം പിടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴ എവിടുന്ന അറിയത്തില്ല എല്ലാം ഹാജരാവും
ആഹ
അതാ എല്ലാ പേരും പിന്നെ ഇവിടെ ഒരു പൂച്ചയുണ്ട് നമ്മുടെ കണ്ണ് തെറ്റ് മറ്റേ വീട്ടിന്റെ അകത്ത്കേറി മീൻ എടുക്കുന്ന് ആഹ അത് ഒരെണ്ണ ആ ഒരു പൂച്ചയ്ക്ക് മാത്രമ ഉള്ളാകുഴപ്പം വേറൊന്നും അകത്ത് കേർത്തില്ല പക്ഷെ ആ പൂച്ച നമ്മള് നമ്മള അറിയത്തില്ലാ നമ്മളൊന്ന് കതക് തുറന്നിട്ട്‌ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഇറങ്ങിയാൽ മതി അന്നരം വന്ന്കേറും അങ്ങനെ എത്രമീൻകറി എത്രമീൻകറി എടു കളഞ്ഞിട്ടുണ്ടെന്ന് അറിയമോ ഞങ്ങള് ആ എത്ര ശ്രദ്ധിച്ചാലും നമ്മൾ അറിയ ഞാൻ എങ്ങനെങ്കിലും അത് ചീറും ആഹ എത്ര എറിഞ്ഞു ഓട്ടിച്ചാലും പോരും
അതെല്ലേ എന്റെ വീട്ടില് ചെറുപ്പത്തിലെ ഒരു പട്ടി ഉണ്ടായിരുന്നു ആഹ അന്നേര ഈ പട്ടി എങ്ങനെയ ആരുന്ന ഈ അലക്കത്ത് അലക്കത്തെ വീട്ടിൽ അവരെ ഇങ്ങനെ ഈ മീനൊക്കെ കൊണ്ടുവരുമ്പോഴത്ത കൊണ്ടല്ലോ ഉ അവരിങ്ങനെ പൂളോട് കൂടി കൊണ്ടേ വെച്ചേക്കുആയിരിക്കും ആ അന്നെര കൂടോട് കൂടി എടുത്തോണ്ട് വരും നമ്മുടെ അവിടെ കൊണ്ട് വെക്കും എന്ന് തിന്നൂല തിന്നൂല്ലാ കൂടോട് കൂടിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെ പക്ഷെ ഇവർ ഇവർക്കറിയാം ആ പട്ടിയാണ് എന്നിട്ടാണെങ്കിൽ ആദ്യ ആദ്യായിട്ടാ അവർ പറഞ്ഞേട്ടോ അവരുടെ ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു എന്റെ പൊന്നെ ഞാൻ മീൻ കൊണ്ട വെച്ചിട്ട് കൂടോട് കൂടി പോലും കണ്ടില്ല അത് എവിടെ പോയ ആരെടുത്ത് കളഞ്ഞോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വീട്ട വന്ന് പറഞ്ഞേ ആ എന്നിട്ട് പിന്നെ ഞങ്ങള് പറഞ്ഞു ഈ ഇ ഇത സംബന്ധി പട്ടിയെടുത്തണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആഹ അങ്ങനെ അകൃ സംഭവുണ്ട് പിന്നെ ഈ തേങ്ങയുടെ തേ ചേനെ തേങ്ങ അങ്ങനെ അത ആ് തേങ്ങൊക്കെ അന്നത്തൊക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പൂട്ടോള്ള പെര ഒന്നും അല്ലല്ലോ അ ഈ ഓലപ്പര പോലത്തെ അങ്ങനത്തെ പെരയാ
ആ ഇതിപ്പോ ലാഭയല്ലേ മീനും മീൻകറി വെക്കാനുള്ള തേങ്ങ എല്ലാം പ പട്ടി കൊണ്ടുവരുുംല്ലേ
പക്ഷേ തേങ്ങേനെ നമുക്ക് എടുക്കാൻ പറ്റൂലേ ഇതി ഇങ്ങനെ കടിച്ചൊണ്ട് തന്നെയല്ലേ ആ ആ പോദിച്ച പൊതിച്ച് ഇങ്ങനെയ വെച്ചേത് അത് നമുക്ക് പിന്നെ എടുക്കാൻ പറ്റൂില്ല ആ എടുക്കാൻ പറ്റത്തില്ല എന്നിട്ട് പിന്നെ അത് ഇങ്ങനെ എടുത്തണ്ട് പോയിട്ട് മീനൊക്കെ ഒരുരോ കൊടുക്കും കേട്ടോ ആ ഒരു വീട്ടിലാണ് കൂടുതൽ അവരുടെ വീട്ടിലാണ് എപ്പോഴും മീൻ മേടിക്കണത് ആ എന്നാലും
നിങ്ങളുടെ ഇവിടെന്നൊക്കെ വെച്ചാ എന്നും മീൻ മേടിക്കും ഉണ്ടെങ്കി എന്നും മേടിക്കും
ആ ആ ആ
ഇവിടെ പിന്നെ പട്ടി എങ്ങനെ വളർത്തുന്ന വീടുകളെ പട്ടിയൊക്കെ പിന്നെ അവര് കൂട്ടിനകത്ത
ഇപ്പോഴത്തെ ഇപ്പൊ പണ്ടൊക്കെന്ന് പറഞ്ഞ അങ്ങനെയല്ലോ
ആ പണ്ട അങ്ങനെയല്ല ഇപ്പൊ പക്ഷെ ഇവിടെ ഉണ്ട് ഇങ്ങനെ ഇ ക്കി നടക്കുന്ന പട്ടിയുണ്ട് അവരെവിടെ പോയാലും അവരുടെ പുറകേ പോന്നത്
ആഓ
ആ വീട്ടുകാരിപ്പ ആ ആ വീട്ടുകാാര് എവിടെ പോയാലും. ല്ലസ് ക്കോട്ട് പോന്നതാണ്.
കൂ കൂടെ പോരും എന്നിട്ട്. ആ എന്നിട്ട് വ വണ്ടിക്ക് കറി ബസ്സിന് കയറി പോവുകവാണെ ബസിന്റെ അവിടം വരെ വരും.
അവരും കൊണ്ടാക്കാനും. കൊണ്ടു പോവാനും. അവിടുത്തെ പിള്ളേരുടെ കൂടെ ട്യൂഷന് പോവാനും. എല്ലാം.
ആഹ എന്റെ ഒരു പട്ടി എങ്ങനെയായിരുന്നു. ഇത് പശുൊക്കെ ഉണ്ടായിരുന്നേ അന്നേര പുല്ലുവട്ട കിട്ടാനായിട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും പുല്ലിനാത്തോടെ ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കും ഒന്ന്. എന്നിട്ട് അങ്ങോട്ട് മാറിപ്പോയിരിക്കും.
അതാ അങ്ങനെയൊക്കെ ഇപ്പൊ അത് തന്നെ. സ്നേഹം കൊണ്ട് നമ്മള് ഭക്ഷണം കൊടുക്കുന്നതിന്റെ സ്നേഹം ചെിലപ്പോ അങ്ങനെ കാണിക്കുന്നത്. നമ്മൾ ഉപദ്രവിച്ചട്ടൊന്നും ഇല്ല ഇപ്പൊ കാണുമ്പോ നമ്മുടെ കൂടിങ്ങ് പോരും.
പോരും അതീഈ എ നമ്മളക്ക് ഈ വലിയ കാട് പോലെയുള്ള പുല്ല്. അങ്ങനെ ആകുമ്പോ ഈ ഇഴജന്ത് ക്കൊക്കെ ഉണ്ടോക്കെ അങ്ങനെ വല്ലോണ ആയിരിക്കണം.
ആ ആയിരിക്കും പക്ഷെ ഈ എയജന്തുക്കളെ എയ ജന്തുക്കളെ ആയിററും. കൂടുതൽ പൂച്ചയാ
ആഹ പൂച്ച പിടിച്ച്. ഈ രാത്രിൽ ഇങ്ങനെ കൂടെ കൊണ്ടാക്കി കൂടെ കിടക്കണ പൂച്ചയൊക്കെ. പിടിച്ചിങ്ങനെ കൂടെ കൊണ്ട കിടത്തുവൊക്കെ ചെയ്യുവല്ലോ.
ആ അതെ
അങ്ങനെ എന്റെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലാ കേട്ടോ അങ്ങനെ പറണേക്കാ ഈ പാമ്പിനെയൊക്കെ പിടിച്ചൊണ്ടണ്ട് വന്ന തിന്നാൻ വേണ്ടി കൊണ്ട നമ്മുടെ ബെഡ കൊണ്ടോ ഇയിടും
ആഹ അതാ ഈ പൂച്ചയൊക്കെ ആയ വെച്ചാ ഈ പ്രാണികൾ പാറ്റ ഇങ്ങനെ എന്താ ഓടിയാലും ഇവിടെൊക്കെള്ള പൂച്ച ഇങ്ങനെ എന്ത് സാധനം ഓടിയാലും ഓടിപ്പോയി പിടിക്കും പിന്നെ വല്ല ചേരയൊക്കെ വന്നാലും കിടന്ന് കരയും ഒരു സ്ഥലത്തോട്ട് നോക്കി അപ്പൊ നമ്മൾ നോക്കുമ്പോ അവിടെ അവിടെ ചേര കാണും നമുക്ക് മനസ്സിലാവും നിന്ന് കരയുന്ന എന്തിനാന്ന്
ഈ ചേരാ ചേര മുയൽ മുയലൊക്കെ ഉണ്ടെങ്കി കൂടുതലും വരുമല്ലോ
അവ വരും വരും
ആ ആഹ് ഇതുപോലെ എനിക്കൊരു മ മൊയലും ഉണ്ടായിരുന്നേ അതും ചെറുപ്പത്തിലാട്ടോ അന്നേരം ഈ മൊയലും കുഞ്ഞിനെ ചെ ഇത് ചേര പിടിച്ചോണ്ട് പോയി അപ്പൊ അറിയണില്ല അന്നേര പട്ടി ഓടി വന്ന് എന്റെ അടുത്ത് വന്ന് കുറയ്ക്കും അങ്ങോട്ടോടും എ വീണ്ടും എന്റെ അടുത്ത് വരും അങ്ങോട്ടോടും ഇതന്നെ അപ്പൊ ഞാൻ അത് ഇതന്നെ ഈ പട്ടിക്ക് ആ എന്നാ പറ്റിയേന്ന് ഓർത്തിങ്ങുന്ന അപ്പൊ ഇങ്ങനെ പട്ടിയുടെ കൂടെ ഇങ്ങനെ പോകന്ന് നോക്കിയപ്പോഴത്തേക്ക ഒരു കരച്ച കരച്ചിൽ കേക്കാം ങേ എന്നിട്ട് ന ആ നോ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെ ചേര ഇങ്ങനെ വരഞ്ഞ് മുറുകെ ഇങ്ങനെ വെച്ചേക്കവാ ചത്തട്ടും ഇല്ല അപ്പൊ എന്നാ ചെയ്യൂന്നോർത്ത് നമുക്ക് പേടിയ അപ്പോഴം വീട്ടില ആണുങ്ങളും ഇല്ലായിരുന്നു
ആ കല്ലും മണ്ണും ഒക്കെ വാരി എറിഞ്ഞാ ചെലപ്പം പോവുമായിരിക്കും
അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ വിളിച്ചിട്ട് ആ ചേട്ടന ഒരു വടിയും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ചേരന ഇങ്ങനെ അടിച്ച ഇങ്ങനെ അ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ കാണിച്ചേ അപ്പൊ അത അവനെ ഇട്ടിട്ട് വിട്ടു പോയി പക്ഷെ ര ഇല്ല രണ്ടു ദിവസം ഉ ഇതായി അത് കഴിഞ്ഞിട്ട് പിന്നെ ചത്തുപോയി
ആഹ
കുഴപ്പില്ലാണ്ട് അപ്പൊ ഇങ്ങനെ വരിഞ്ഞ് മുറുകി ഇതാക്കുമല്ലോ
ആ അതാ
അങ്ങനെ.
അത് പാട... പിന്നെ പാടായിരിക്കും അതായാലും.
പ പാ അതിന്റെ ആ ഒരു ഇങ്ങനെ അതിന്റെക്കെ വരിഞ്ഞ മുറു കുംന്ന് വെച്ചാ എല്ല് വരെ ഒടിച്ച് ആ ഒരിതാണല്ലോ.
അതാ.
ആ. അങ്ങനെ അവോണ്ട് പിന്നെ ഏ കൂടുതലും മരുന്ന് മേടിക്കാനൊന്നും പോയില്ല അത്‌ എന്താ വെച്ചാൽ ഇ വല്ല്യ ഷോം
ആ അത് ശെരിയാ നമ്മളോന്ന് തൊട്ട് ട്ടാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒന്ന് പിടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അതിനെയൊന്നും.
ആ അതെ അതെ വല്യ എങ്ങനെ പറ്റണം ആ അ ചെയ ഇതിന്റെയൊക്കെ പുറകെ കൂടുതലും നടക്കണം ഞാനാ അപ്പം വീട്ടുകാരന്നെ വഴക്ക പറയുവായിരുന്നു അതു പോലെ നമ്മള് ചെറിയ പിള്ളേര് ആണല്ലോ.
ആ താ.
കൊണ്ട് ചത്തു പോട്ടെ ന്നും പറഞ് അങ്ങനെ.
അതാ നമ്മൾ ന്നെ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വളർത്തുമ്പോഴും.
വളർത്തുമ്പോ ആ. എന്നാ വെച്ചോട്ടെ ന്നാ ആ ശരി എന്നാ അ. ഉ രാജാ രാജി.